എ എന്തെയ്യും
ആഹ് സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഇപ്പം വൈകിട്ടൊക്കെ ആ ചായ കുടിച്ച് പിന്നെ വൈകിട്ടെന്തെങ്കിലും കടി വെക്കാനും പറഞ്ഞ് ഇരിക്കുന്നു ഉഴി ഉള്ളിവട ആഹ് ഹ്മ്മ് ആഹ് ആഹ് പിന്നെ എന്നും ഇടക്ക് ഇടക്ക് സ്പെഷ്യല് വെക്കും പിന്നെ ഇന്ന് ഉള്ളിവട ആക്കാ എന്ന് വിചാരിച്ച്
ഓ ആഹ് ആഹ് ഈ ഞങ്ങളിന്ന് പുറതോയി രൊക്കെണ്ടായിരുന്നു ന്ക്കി പെരുന്നാൾക്ക് ഡ്രെസ്സെടുക്കാൻ വേണ്ടിട്ട് പറുത പിടിക്കലെ പിന്നെ ഇന്ന് ഞങ്ങള് പുറത്തിന്ന് കഴിച്ച്
ഹ്മ്മ് ഹ്മ്മ്
അ അ ഹ് ഞാൻ എടുത്തിട്ടില്ല മക്കൾക്ക് എടുത്ത് ആഹ് ആഹ് അതെ ഞാനിനി യുങ്കുടിം കല്യാണം വരുന്നുണ്ട് അപ്പൊ പിന്നെ കല്യാണത്തിങ്ങേക്ക് എടുക്ക എന്ന് വിചാരിച്ചിരിപ്പ
ആഹ് ആഹ്
ഞാന് പിന്നെ പർദ്ദയാണ് യൂസ് ചെയ്യല് അപ്പോ പിന്നെ ഞാൻ എടുത്തിട്ടില്ല
പിന്നെ ഞാനും പിന്നെ എടുക്കാൻ പോണം എടുത്തില്ല
എവിടെ ഇനി ദിവസല്ലല്ലോ ചൊവ്വാ ബുധൻ രണ്ടു ദിവസം കൂടെ ഉള്ളു വ്യാഴം പെരു ന്നാളല്ലേ
ഇംആണ് പിന്നെ കൂടുതലും മെറ്റീരിയൽസാ മെറ്റ് എന്ത് തുണി മേടിച്ച് തയ്ക്ക്വ
തയ്ക്കലാ അപ്പൊ ഇനി തയ്ച്ച് കിട്ടോ
ആഹ് വീട്ടീ ഉമ്മ തൈക്കും ന്നെ വീട്ടിൽ തയ്ക്കുന്നത് കൊണ്ട് ഉം ഉം തയ്ക്കു തയ്ച്ചു വരു ഉം
ക്കെ തയ്ക്ക്വാ
ആ ആഹ് എല്ലാം തയ്ക്കും ആ ചുരിദാറ്, ഗൗണ്, എ എല്ലാം തയ്ച്ച് തയ്ക്കും
ആണോ ആഹ് ആഹ്
ഞാന് ഇപ്പം ഏ മെറ്റി റ്റീരിയൽസ കൂടുതലും ഇടുന്നത്
തയ്ക്കുന്നത് ഇഷ്ടണോ ങ്ങള് തയ്ക്കാറുണ്ടോ
ആഹ് തയ്ക്കും ഞാൻ തയ്ക്കത്തില്ല ഹ്ഹ്ഹ്ഉമ്മ ആഹ് ഉമ്മ തയ്ക്കും അങ്ങനെ എല്ലാര് ഉം വീട്ടിലെല്ലാർക്കും തയ്ച്ചു കൊടുക്കും ഉമ്മ
ആഹ് ആഹ് പുറത്തിക്ക് തയ്ച്ചു കൊടു ക്കാറ്ണ്ടോ
ആഹ് പൊറത്തോട്ടും തയ്ക്കും ബ്ലൗസ് തയ്ക്കും എല്ലാം തയ്ക്കും ബ്ലൗസും ഉം
അതെ തയ്യലറിയുന്നുണ്ടെങ്കി നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാംന്നമക്ക്
ഉം ആന്നാന്ന്
കട ഒന്നും എടുത്തിട്ടില്ല പൊറത്ത് പിന്നെ വീട്ടി തന്നെ ഇരുന്നുള്ള അതേ ഉള്ളു ഉം ഉം നേരത്തേ പോവായിരുന്നു ഒരു കടേല് തയ്ക്കാൻ പോവായിരു പിന്നെ അത് നാല് വർഷ ത്തോളം പോയി പിന്നെ അത് നിർത്തി ആഹ് നിർത്തി പിന്നെ വേറൊരു സ്ഥലത്ത് പോയി അവിടെം കൊറച്ച് നാള് തയ്ച്ച് പിന്നെ വീട്ടില് പിന്നെ പോയിട്ടില്ല ഇനി എടുക്കണം ഒരു കട എടുക്കണോന്ന് പറഞ്ഞിരിക്ക
ആണോ അല്ല നല്ലതാ നല്ല ക്യാഷ് ആണ് തയ്യൽ അറിയുന്നുണ്ടെങ്കില് നമുക്ക് ഓ ഒരു ദിവസ ന്നെ നല്ല ക്യാഷ് എൺചെയ്യാൻ പറ്റും നന്നായിട്ട് തയ്ക്കാൻ അറിയുന്നവർ ഒരു ഒരു ദിവസം ഒരുപാട് തയ്ക്കാൻ കഴിയോട്ടെ ഉ
ഉം ആാന
ഒകയിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊ എമൗണ്ട് ആ നമ്മളക്കെറ ത ചുരിദാ തക്കാ കൊടുക്ക്പോ നമ്മൾ വി ജരിക്കും അതെ നന്നൂറ്റ അമ്പത് അറനൂറ് പല റൈറ്റും ഉണ്ട്
ആ നവൗത്തിരിയതായിട്ട ഭയങ്കര റേറ്റ് ഇപ്പ എല്ലാ
അതെ ആ നമ്മള് പൊറത്തൊ അടിക്കുമ്പോ നമ്മൾ വിചാരിക്കും ആ എന്തോ റൈറ്റ് ആണെന്ന് ഉള്ളതെ അപ്പൊ വിചാരിക്കും ദഹക്കാൻ അറിയുന്നുണ്ടെങ്കിൽ എന്ത്ഖം ഏത് ക്ലോത്ത് നമുക്ക് െ ആ് അപ്പൊ എന്താണ് ചെറിയ വില ക്കെ ക്ലോത്ത് കിട്ടുമല്ലോ നമുക്ക് ഗൗ ഗൗൺ ഒക്കെ തയ്ക്കാൻ പറ്റിയത് അപ്പൊ ങ്ങനെ അതെ അങ്ങനെ അതേപോലെ ഡേയ്ലി യൂസ് പിന്നെക്കെ നമുക്ക് വിട്ടന്ന് ഇ ടാനൊക്കെ ണെന്ന് ക്കിലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ തയ്ക്കാന അുന്നുണ്ടണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖാണ് പക്ഷെ തൈ ജനാറ ഇല്ലാട്ട അത് വരെ
ഉം ആഹ് പഠിക്കണെന്നുണ്ട് പക്ഷെ എത്ര ആയാലും പ പഠിപ്പിച്ചു തന്നു പക്ഷെ ഒന്ന് മനസ്സിലാവ ആ
അങ്ങനെ ആ ഞാന് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിക്കും തയ്യും പഠിക്കാനും അങ്ങനെ നമ്മുടെ വീടിന്റെ തൊ താഴെ ഒരു കുറച്ച് അങ്ങൊട് പോയാല് തയ്യല് പഠിപ്പി എന്നൊരു വീട്ണ്ട് എല്ലാ വെക്കേഷ് ഇല്ല പറ ഈ വെക്കേഷനിൽ പോകും അടുത്ത വെക്കേഷൻ വരുമ്പ വരുമ്പ എവിടെ വെക്കേഷൻ വന്നാ പിന്നെ ഞാൻ ഇനി അടുത്ത വെക്കേഷനിൽ പോണുന്നത് അറിയോ ഇപ്പൊ തോന്നും അന്ന് പഠിച്ചിട് വിടെ ഉണ്ടായിരുന്നങ്കിൽ ഇപ്പൊ വലിയ ഉപകാരായി പൊറത്തേക്ക് തയ് കൊടുത്തില്ലേ തയ്ച് കൊടുത്തില്ലെങ്കിലും നമ്മളിത് തയ്ച്ചി ഇടായിരുന്നു എന്തോന്ന് വിചാരിക്കും
ആ ശരിയാ വീട്ടിലെങ്കിലും ആന്ന് ഒരു ചുരിദാറെങ്കിലും തയ് ഒക്കെ അറിയാമെങ്കിൽ നല്ലതായിരുന്നു നമുക്ക് തന്നെ ഇഷ്ടത്തിൽ നമുക്ക് തയ്ക്കാം
അതെ അതെ അങ്ങനെ വിചാരിക്കായിരുന്നു മ് അതെ നമ്മള് പഠിച്ചില്ല അന്നും മടി ഇന്നും മടി അന്നും തീർന്നില്ലേ പിന്നെ ഇങ്ങനെ വിചാരിക്കും യു ട്യൂബില് നല്ല വെ ഏയ് നല്ല രീതിയിലതെ ക്ലാസ്സ് കൊടുക്ക്ന്ന്ണ്ട് പക്ഷേ വിചാരിക്കും പിന്നെ എന്താക്കും മൈൻറ്റാണ്ട് സെറ്റ് ആവൂല്ല ഏ മെഷീനും കാര്യങ്ങളൊക്കെണ്ട് ചെറിയ രീതി അടിക്കാൻ അറിയും നമ്മളെ കീറിയെ ത് അതേപോല തന്നെ ഷേപ്പക്കുന്നത് തെ അങ്ങനൊക്കെ ചെയ്യും ബാക്കിള്ളെ തിന് അത് ശ്രമിച്ചിട്ടില്ലാന്നറി ട്ടൊ
ആന്ന്
മിച്ചാ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നു ല്ല പക്ഷെ എന്നാലും ഫ്രീ ആകുന്ന സമയം ആ ഏ അതെ ഇപ്പയി ഒന്നാമ ഇതന്തോയിച്ചാല് സോഷ്യൽ മീഡിയെള്ള കാരണാണ് ഒന്നിനും നമ്മള് മെനക്കടാത്തത് ഫുൾ ടൈമെന്താണ് ഫ്രീ കി ക്കിയാലാെന്നെങ്കി വാട്സപ്പ് അല്ലെങ്കിൽ യൂട്യൂബ് ഷോട് സ് അങ്ങനെങ്ങനാണ്ട് പോവും ലയ്ഫ് അർഞ്ഞീലെ
ആ
ഉപകാരോണ്ട് ഉപദ്രവോണ്ട്ന്ന്ള്ള രീ തീലാണ് നമ്മളെ വീട്ടിലെ ജോലി കഴ് അതാണ് നമ്മളെ പണി അർനാ
ഉം ജോലി കഴിഞ്ഞാ നേരെ ഫോണിനാ പിന്നെ മണിക്കൂറോള അതില്
ആഹ്
ഒന്നിനും പഠിക്കാൻ പോലും സമയം
എന്തെങ്കിലുമൊക്കെയായിട്ട് ചിത്രം വരക്ക എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുവമായിരുന്നു അപ്പൊ അതൊന്നുല്ല നേരെ എന്താ വിചാരിച്ചാല്
ആ.. ആ.
അതെ പെട്ടെന്ന് എന്താക്കും നേരെ പണി തൻ ഫോൺ എടുക്ക് അതല്ലെങ്കിൽ എന്തേലും വായിക്കേ മുമ്പൊക്കെ ആണെങ്കിലോ എന്തെങ്കിലും എഴുതുക അല്ലെങ്കിൽ ചിത്രം വരക്ക മെഹന്തി ഡിസൈൻ വരച്ചുണ്ടാക്ക എന്തെങ്കിലും ഒക്കെ ചെയ്യുണ്ട് ഇപ്പൊ ഒരു ഹോബില്ല മെയിന് ഹോബി എന്തോയിച്ചാല് ഏ ജോലി കഴിക ഫോൺ എടുക്ക കിടക്ക ഇത് മാത്രാണ് ഇന്നത്തെ ഹോബി
ആ പണ്ടൊക്കെ ഫോൺ വരുന്നതിന് മുമ്പാണെങ്കി എല്ലാരുമായിട്ടും സംസാരിച്ച് അയിലതും പോയി നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മള് ചെയ്യുവായിരുന്നു ശേ ഈ ഫോമൊക്ക വന്നേനു ശേഷം ഒന്നിന് നാ
എല്ലാത്തിനും നമുക്ക് മടിയായി പോയി സത്യം അതെ സോഷ്യൽ മീഡിയ വർധിക്കുന്തോറും നല്ലതും ഉണ്ട് അതെ ബെനഫിറ്റും ഉണ്ട് ദ്രോഹോം കേർണ അവസ്ഥയിലാണ്
ആഹ് പിന്നെ
പിന്നെ എന്തുണ്ട് വിശേഷങ്ങള് ക്കെ
ആഹ് പിന്നെ ഇപ്പം പുതിയ
കിക്കാനൊക്കെ പോകുന്നത്
നാളെ പോണം മഴ ആയോണ്ടാ പോവാൻ പറ്റാത്ത ഇ പോണം
ചുരിദാറോ ഗൗണോ എന്താ ന്തറേ
ഞാൻ മെറ്റീരിയൽസ് ഒക്കെ മേടിക്കും
മേറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് അതെ ടൈ ക്കുന്നത് എന്താ ചുരിദാറോ
ആഹ് ചുരിദാറ് ചുരിദാറും പാന്റും ഒക്കെയായിട്ട് പിന്നെ വീട്ടിലിടാനും മേടിക്കും മേടിക്കണം അത് റെഡിമേഡ് വേടിക്കും
അതെ അതെ വീട്ടിലിടാനെ ഇപ്പൊ നല്ലേ
ഉം ആഹ് ഉണ്ട് വില കൊറച്ചൊക്കെ കിട്ടും ആഹ് പിന്നെ ഓൺലൈനകത്തും ഉണ്ട് ഒരു ഒരുപാടുണ്ട് മീശോ ക്കകത്തൊക്കെ ഒരുപാടുണ്ട് അത് ഡസനോട് വേടിച്ചാലും വില കുറവാ രണ്ട് മൂന്ന് അഞ്ചാറെണ്ണം
ഞാനെന്താ ചെയ്യല് ചോയ്ച്ചാല് മീഷോന്ന് ഒരു മൂന്നാല് പ്രാവശൊക്കെ ഞാനെട് ഇട്ടിട്ടുണ്ട് പക്ഷെത് നിക്ക് ഒരു സ്റ്റിച്ചിങ്ങ് ഓക്കെ അല്ലാത്ത പോലെ
ആണോ ആഹ് ആഹ്
നമ്മള് ചെസ്റ്റേരിയ ഒക്കെ ഒര് കറക്റ്റല്ലാതെ അതേപോലെ ഹാ മോളില്ലേ നമ്മളെ അവിടെ അവിടെക്കെ എന്തക്കെയൊ ഒരു അണ്ടർറ്റാൻറ്റ്മിസ്ടേക്ക്
ഉ ആ അതിനാത്ത് നമുക്ക് ഒന്നും പറയാൻ പറ്റി രോയി
അതെ ഒന്നും പറയാനും വയ്യ അപ്പൊ പിന്നെ ഇങ്ങനെ എനിക്കുന്നക്ക ഒരു താല്പര്യം താല്പര്യ കുറവാണ് ഓൺലൈൻ എടുക്കാന് അവര് ആ കുറഞ്ഞ പ്രൈസിനാണ് തരുന്ന ങ്കിൽപോലും തയ്യൽനൊരു പെർഫ ക്ഷനില്ല
ആഹ് ഇല്ല കളറും ചിലപ്പൊ മാറിപ്പോവും
ആഹ് ആഹ് ഇത് കളറും ക്ലോത്തും ഒക്കെ ഓക്കെയാണ് കളറും ക്ലോത്ത് ഒക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മള് ഇന്റെ ഭാഗം അതേ പോലെ ഹാമോള്, ചെസ്റ്റേരിയ കെക്കെ നമ്മള് തയ്ച്ച് കിടുന്ന ആ ഒരു പെർഫെക്ഷന് നമ്മള് കടേന്ന് റെഡിമേഡ് വേടിക്കുന്ന പെർഫ സെക്ഷനില്ല. എന്തൊക്കെയോ ഒരു അൺടർസ്റ്റാൻഡ് മിസ്റ്റേക്ക്
ആഹ് ആഹ്
ന്ന്ള്ള് നമ് ങ്ങട്ട് പറയാനും വയ്യാ ഹാമോളൊക്കെ ഒരു ഭാഗം ലൂസ് സേ. ഒരു ഭാഗം ടൈറ്റ്. അങ്ങനെയൊക്കെയാ ഒര് ആ ഫീല്
ഞാ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് പാന്റൊക്കെ. പാന്റൊക്കെ ലൂസ് പാന്റ് ഉണ്ട് ഈ പ പലാസ പാന്റ് അതൊക്കെ നോക്കി വെച്ച്. അതാവുമ്പോ ഇച്ചിരി ലൂസ് ആയോണ്ട് കുഴപ്പവില്ലാന്നും പറഞ്ഞ് ലൂസാ ഇഷ്ടം വീട്ടിലിടാൻ ലൂസാ
നാണോഎടുക്കല് അല്ലെങ്കില് ലൂസ് വേണം ലൂസ് ഉണ്ടാകുമ്പോഴെ ഒരു സുഖോള്ളൊര് നമുക്ക് യൂസ് ചെയ്യാന്
വറ്റിലൊക്കെ ഇടുമ്പോയി ഫിറ്റ് ഫിറ്റായിട്ടുള്ളതൊന്നും പറ്റത്തില്ല ഇച്ചിരി ലൂസൊള്ളത് ഞാന് കടേന്നായാലും പലാസൊ പാന്റ് മേടിക്കും
ആ ആ അതെ അതെ നമ്മുടെ സാദാ യൂസ് ചെയ്യാറ് ഉം
പിന്നെ ചുരിദാറൊക്ക മേടിച്ചിട്ടുണ്ട് അതിനാത്തിന് ഫ്ലിപ്കാർട്ടിന്നൊക്കെ മേടിച്ചിട്ട് പിന്നെ ചെലതൊക്കെ തിരിച്ചയക്കും പിന്നെ ചെലതൊക്കെ ഇടും കോളേജിലൊക്കെ പോവാൻ നേരം ഇട്ടോണ്ട് പോവാരുന്നു ഹലോ ഹലോ
ഹലോ